ഹലോ
ആഹ കേൾക്കണണ്ടോ?
ആ കേക്കണ്ട് എന്തൊക്കെ?
സുഖാണ്.
ആഹ് ഭക്ഷണം ഒക്കെ കഴിച്ചോ?
ഇല്ല ഇല്ല കഴിച്ചിട്ടില്ല ഓരോരോ മക്കളെ പഠി പ്പിക്ക്ണ തിരക്കും കാര്യൊക്കെ ആയിട്ട് കഴിച്ചിട്ടില്ല. ആഹ് വൈകും ടൈമും ഓരോ കൂടെ ഇരുന്ന് പഠിപ്പിക്കൽ എന്തൊക്കെ കഴിയുമ്പോ പിന്നെ സമയം എടുക്കും.
ആഹ് ആഹ്
അപ്പ പ്പെ. ആഹ് കല്യാണം കഴിഞ്ഞ് രണ്ട്, മൂന്ന് മക്കള്ണ്ട്.
ആണോ? ആഹ് ആഹ്
ആഹ്. ഇങ്ങളെന്താ ജോലിക്ക് പോണാളാവൂലേ?
അല്ല. നാം പഠിക്കാണ്. ഡിഗ്രിയാണ് പ്പൊ.
ഏഹ്. ഡിഗ്രിക്ക് പഠിക്കാവുല്ലേ?
ആഹ് ആഹ്
ഉം. അപ്പൊ പിന്നെ സ്വന്തം കാര്യം നോ ക്കിയാ മതില്ലോ
അതെ അതെ. മക്കളോ എങ്ങനെ വെല്യ കുട്ട്യളാണോ?
മക്കള് വല്ല്യാള് അഞ്ചാം ക്ലാ ആറാം ക്ലാസ് പഠിക്ക്ണ് ണ്ട്. ഒരാള് മൂന്നാക്ലാസ്സ് പഠിക്ക്ണ്. ചെറിയാക്ക് രണ്ടര വയസ്സ്.
ആഹ് ആഹ്
ഉം പിന്നെ. വേ എ ഡിഗ്രി ഫസ്റ്റിയറാ ണോ?
അല്ലല്ല. സെക്കന്റിയറ്.
സെക്കന്റിയറ് ഉം.
അവടെങ്ങനെ മഴക്കണ്ടോ?
വ്ടെ മയ കൊർച്ച മുമ്പ് ചെർ തായിട്ട്ണ്ടായിര്ന്ന് ഉം ചാറ്റൽമയ ണ്ടായിര്ന്നു.
ആ ഇവിടിപ്പ അങ്ങൻ തന്നെണ് ഒരാഴ്ച മുമ്പേണ് പ്പോ നല്ല മഴ പെയ്തത്.
ആഹ് ഇവടെ ഇപ്പ ന്ന് പ്പോത് രണ്ട് മൂന്നീ സ്ത്തിന് ശേഷം ഇന്നാണിപ്പൊ ഒന്ന് ചെറിയൊരു മഴ ണ്ടായത്.
ആ ആ് ഇവടെ അങ്ങൻ തന്നെ ഇപ്പൊ ഒരാഴ്ച മുമ്പ് നല്ല മഴെയ്തു പോയി പിന്നെ ങ്ങനെ ചെറിയ ചെറിയ ചാറ്റൽ മഴ ങ്ങനെ പെയ്യ്ണ്ട്.
ആഹ് പ്പ മഴണ്ടോ
ഗറോടെ
ഇല്ലെ ഏ ഇല്ല എവടെ വള്ളം കേറ്ണ ഏരിയല്ലാ പാടം ഒക്കെ അട്ത്ത്ള്ളതാണ് ഉ പൊഴല്ല. പാടൊക്കെണ്ട് പക്ഷെ നമ്മളെ വീട്ട്ക്കൊന്നും കേറ്ണ ഇതില്ല.
ആഹ് ആഹ്
ങ്ങളെ ഭാഗത്തൊക്കെ എങ്ങനെ
ആ് ഇവടെ പോഴൊന്നും ല്ലാത്തോണ്ട് വള്ളം കേറൂല മുറ്റം വരക്കെ വള്ളം വെരും അതായത് മഴ പെയ്യ്ണെ നൻസരിച്ചിട്ട് റ്റം വരെള്ളൂ വെരാ അത്ക്കപ്പറം കേറിട്ടൊന്നുല്ല തുവരെ.
ഏ പാടം, തോട് അങ്ങനെക്കെ ഇണ്ടോ അട്ത്ത്.
പാടണ്ട് തോടുള് പിന്നെ ചെറിയ ചെറിയ തോടളാണ് അത്ക്കൊന്നും വല്ലാതെ വെള്ള ന്നറയൂല. പൊഴോന്നുല്ല അതോണ്ട് പിന്നെ വള്ളം കേറുന്ന പ്രശ്നൊന്നുമല്ല പാടണ്ട് പാടൊക്കെ നെറയും പെട്ടോന്ന് മഴ പെയ്താൽ
ആഹ് ആഹ്
ഏ പാടം ന്നറ്ഞ് മീനളൊക്കെ വരലൊടങ്ങും.
ആഹ് ആഹ് ത
ഉം വേറെ കൊഴപ്പൊന്നുല്ല ആ ഇല്ല അങ്ങനെ വരൊന്നുല്ല ആ ച ചാല കൂടിയൊക്കെ ണ്ടവും അതും വല്യ വല്യ മീനളാ അതായത് കൊർച്ച് ദൂരത്താണ് പോഴ അപ്പോ അപ്പ അവടത്തെ ആ പുഴീത്തെ വെള്ളാണ് ചാലിക്കൂടി ങ്ങനെ കേറി വര് ന്നതെ അപ്പൊ നല്ല മീനെളും ണ്ടാവും.
ഏ
ആയ്ന്നാ ൾക്കാർക്ക് മീനെപ്പുടിക്കലേ പണി.
ആ അപ്പ വള്ളം കേറിയാല് ആൾക്കാർക്ക് മീൻ പിടി
ആഹ് മീൻപിടുത്തണ്ട് ഇപ്പഴും അങ്ങൻ തന്നെ ഇപ്പം മഴൊന്നും വല്ലാ പെയ്തിട്ടില്ല പക്ഷെ വെള്ളം നല്ലോം കേറിക്ണ് അപ്പൊ മീനെൾ ഇപ്പം നല്ലോണം ണ്ട്. രണ്ടു ദിവസായിട്ട് ഫുള്ള് മീൻ ആയിട്ടുള്ള ഡിഷ്‌കളാണ് ഇവിടെ ഉം അവിടുന്ന് ങ്ങനെ പൊടിക്കും ആഹ് ഇവിടുന്ന് എല്ലാരും പോകും പിടിക്കാന് കാരണം ഇവിടെ ഈ നാട്ടത്ത അധികം ആൾക്കാരും പുടിച്ചാനിറങ്ങും മീനെ കാരണം ഇങ്ങനെ കിട്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂണ്ടലിടുമ്പോ തന്നെ കിട്ടും മീനെ അപ്പൊ എല്ലാരും ആ ഒരു കൗതുകത്തിൽ ഇങ്ങനെ ഇറങ്ങു അപ്പൊ നല്ല മീന കിട്ടും എല്ലാർക്കും കി ട്ടും എല്ലാരെ വീട്ടിലും അത് മീൻ തന്നെ ആയിരിക്കും
ആഹ് അപ്പൊ ഈ മീൻ ഇപ്പത്തെ സമയത്ത് മീനാണെങ്കി വെലെയാണെ മീനണ കിട്ടാനുല്ല നല്ല മീന് ആ ടൈമിലൊക്കെ നല്ലതാവും അല്ലെ നല്ല ഫ്രഷ് മീനെ കിട്ടും
ആഹ് ആഹ് നല്ല കഴുകി ഉപയോഗിച്ചാൽ മതി പൊഴീത്ത മീനൊക്കെല്ലേ അപ്പൊ നമ ക്കെ എങ്ങനെ എന്താറിയില്ലല്ലോ
ആഹ് തന്നെ
പുറത്തു നിന്ന് വാങ്ങണത് പിന്നെ പോലെ ഐസിലൊക്കെ ഇട്ടൊന്ന് ഫ്രഷ് ആയിട്ട് കൊണ്ടുവരുമ്പോ നമുക്കത് കൊറച്ച് ഒന്ന് കഴുകിയാൽ മതി പിന്നെ പുഴതെ അതുകൊണ്ട് എങ്ങനെ എന്താറിയാത്തോ നല്ലോ ക്ലീന ആക്കി ഉപയോഗിച്ചണം
ആഹ് ഐസിടാത്തത് കൊണ്ട് നല്ല ഫ്രഷ് മീനാവും
ആഹ് അതാണ് അതാണ് നല്ല മീനാണ് കറി വെക്കാനും പൊരിക്കാനുക്കെ നല്ല ടേസ്റ്റില മീനാണ്
ആഹ് നല്ലട്ട ബസ്റ്റാണായിക്കാരം
പല ടൈപ്പ് മീനേള് ഇണ്ടാവും
ഉം മറ്റേ പലതും മീന് കേട് വരാതിരിക്കാനൊക്കെ പലതും ഇട്ട് വരുന്ന മീനാ ഇപ്പ നമ്മള് ഞമ്മക്ക് കിട്ടണ മീനാണൊക്കെ
ആഹ് കെമിക്കല് ഇണ്ടായതോണ്ട് എന്താ ഏതാ അറിയില്ലല്ലോ ഞമ്മക്ക് ഇതാവുമ്പോ പിന്നെ നമ്മള് പിടിക്കണോണ്ട്
ആഹ് നല്ല മീനന്നെന്നാവും
ആഹ് ആഹ് അവിടെ മീനൊക്കെ കേറലുണ്ടോ ഇല്ല ആഹ്
ളൊന്നുല്ല
ആഹ് തോട് പൊഴ ഇല്ലാത്തോണ്ടായിരിക്കൂല്ലേ
ആഹ് പൊഴല്ലാത്ത ഏര്യാ പാടാണ് പക്ഷെ പാടത്തന്ന് വെച്ചാല് അങ്ങനെ വെള്ളം കേറണ പാടൊന്നു അല്ല
ആഹ് പാടത്തിനടുത്ത് പിന്നെ ചാലില്ലാത്ത കൊണ്ട് മീൻ കേറണ് ഇണ്ടാവില്ല ല്ലേ
ആഹ് ആഹ്
ആഹ് ആഹ് ആഹ് ഇവിടെ പിന്നെ ആ ഒരു സംഭവണ്ട് റോഡൊന്നും കാണൂല്ല പാടത്ത് വെള്ളം നെറഞ്ഞാ
ആഹ്
അങ്ങനെയെക്കെ മഴ പെയ്യുമ്പോ ഇങ്ങനെ കാണാം
ഏയ് ഉം ഇപ്പൊ ര് ഒരീസം മയ പെയ്തപ്പോ രണ്ട് മൂന്നീസം ത്തിന് നല്ല വെയ്ലാണ് അപ്പൊ കേറിയ വെള്ളാണ്ട് എറങ്ങും ഏയ് ഇപ്പൊ കാലാവസ്ഥ ആഹ് ജൂണും ജൂലൈ ഒക്കെ ഫുള്ള് മയന്റെ മാസാണ്
ആഹ് ഇതിപ്പോ വെയില് മഴ പറിഞ്ഞ് നിക്കാണ് ഏതാ നേരെ ഇല്ല
ആഹ് അതന്നെ
പണ്ടൊക്കെയാന്ന് ജൂണ് പറഞ്ഞാ മഴാന്ന് നമ്മക്ക് ഒറപ്പിക്കാന്ന് ഇപ്പൊ അത് പറ്റണില്ല
ഇല്ല ഇല്ല ഇപ്പൊ കാലാവസ്ഥൊക്കെ മാറി മാ മാറിട്ടാണ് ഇങ്ങള് ഭക്ഷണം കഴിച്ച
ഇല്ല ഇല്ല ഇവിടെ ഭക്ഷണം കഴിക്കാൻ കൊറച്ച് ലേയിറ്റ് ആവും ആവണോള്ളൂ ടൈമ് കെടക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ സമയെടുക്കും
ഏഹ് ഞങ്ങളും അത്പോലെ തന്നെ പത്ത് മണി, പതിനൊന്ന് മണിക്കാവും കെടക്കണെങ്കില്.
ആഹ് കുട്ട്യാളൊക്കെ ഇല്ലോണ്ട് കൊറച്ച് ടൈം എടുക്കുവായിരി
ആഹ് ബ ഏ പഠി ക്കല് എഴ്തെലൊക്കെ കഴിഞ്ഞ് പിന്നെ ഏഷ് ഭക്ഷണം കൊടുത്തൊക്കെ കഴിഞ്ഞ് വരുമ്പോത്തെന് ടൈമ് മുടിക്കും ഉം
ജോലിക്കൊക്കെ പോവല്ണ്ടൊ ഇങ്ങള്?
ഇല്ല ഇല്ല ജോലിക്കൊന്നും പോണില്ല ഉം
പിന്നെ കുട്ട്യാളാ ആഹ് യാത്രെക്കെ പോവല്ണ്ടോ?
ഇല്ല്യ ഇല്ല്യ യാത്ര ഒന്നും പോവല് കൊറവാണ് ഇങ്ങള് പിന്നെ കോളേജ് പഠിക്കണ ടൈം ആയതോണ്ട് യാത്രൊക്കെ പോവല്ണ്ടാവുല്ലേ?
ആഹ് ഞങ്ങള് പിന്നെ ഈ വെക്കേഷൻ ഒക്കെ ഇണ്ടെങ്കി അങ്ങനെ പോകും പിന്നെ ശനിം ഞായറും വല്ല ഫ്രണ്ട്സിന്റെ ഒപ്പം ഒക്കെ പോവുന്നല്ലാതെ അത് ദൂരത്ത്ക്കൊന്നും പോവൂല്ല ജസ്റ്റ് ഇങ്ങനെ വല്ല ചായ കുടിക്കാനോ അല്ലെങ്കില് വല്ലാ ഫുഡ് എന്തേലും കഴിക്കാനോ ആഹ്
ആഹ് ആഹ്
ക്കെ തന്നെ യാത്ര അല്ലാതെ ലോങ്ങായിട്ട് സ്റ്റേക്കൊക്കെ പോവാണെ പിന്നെ ഫാമിലിൻ്റെ ഒപ്പക്കൊള്ളു തന്നെ പോവ്വാ.
ആഹ് കോളേജിന്നൊ ഒന്നും അങ്ങനെ ട്രിപ്പ് ഇണ്ടാവൂല്ല?
ആ കോളേജ്ന്ന് പ്പോ ഞങ്ങള് ഫസ്റ്റ് സെമ്മായപ്പോ ഒരു ട്രിപ്പ്ണ്ടായി ഇപ്പ ഈ സെമ്മിലൊരു ട്രിപ്പ് പ്പ്ണ്ടായി കോളേജ്ന്ന്ടകെടക്ക് ണ്ടാവല്ണ്ട് അത് ഓരോരേ പഠിക്ക്ണ കാര്യത്തിനോട് അനുബന്ധി ച്ചിട്ടില്ലെ ട്രിപ്പാളായിരിക്കും പിന്നെ വെല്യ ട്രിപ്പ് ഇപ്പൊന്ന് കഴിഞ്ഞീന്നു മൂന്നാർക്കേറ്റേ അതൊരു മൂന്ന് നാലീസേന്നു അതൊക്കെത്തെന്നെ ഒരു ഐ വി പോലെണ് സംഭവം
ആ ഞാനും പഠിക്കണ സമയത്ത് പ്ലസ് ടു പഠി ക്ക്ണടൈമിലാണ് മൂന്നാർക്കൊക്കെ പോയിക്ക്ണ്
ആ പ്ലസ് ടു പഠിക്ക്ണ ടൈമില് ഞങ്ങള് മൈസൂര് അവിട്ക്കേന്നു പോയിന്ന്
പ്ലസ് ടു എല്ലാര്ക്കും അധികം മൈസൂരാണ് അവടെ
ഏ
ഉം മൈസൂര്ക്കെന്നെ പത്താം ക്ലാസ്ന്നധികോം പിന്നെ സ്കൂൾ ടൈമില്ധികം എല്ലാരും ഓരോട്ത്ത്ക്ക കൊണ്ടോവ കൊണ്ടോയെട്ത്ത്ക്കെന്നെ കൊണ്ടോവും ആ അങ്ങനെ പോയി പോയി അങ്ങനെ അവിടുക്ക് പോയിക്കുണു അവിട്ക്കൊക്കെ അധികം ഫ്രണ്ട്സിൻന്റെപ്പം തന്നെ പോയിക്ണ് സ്കൂള്ന്ന് ഫാമിലിന്റെ പ്പൊന്നും അവ്ട്ക്ക് പോയിട്ടില്ല ഫാമിലിന്റോപ്പം മൂന്നാറ് കൊടയ്ക്കനാൽ അങ്ങൊട്ടൊക്കൊള്ളു പോയിട്ട്
ഉം ഉം
ആ പിന്നെപ്പോങ്ങനെ വെക്കേഷൻ വാണ്ടേ ഇവടെ വീട്ടാരെല്ലാരുംപാടെ കൂടിയാല് ജസ്റ്റ്ങ്ങനെ വൺഡേ റ്റു ടെ പർഞ്ട്ട് പോവും എപ്പോഴൊന്നുല്ല രണ്ട് കൊല്ലം ഒരു കൊല്ലൊക്കെ കൂടുമ്പോ ഹും ആ പെരുന്നാൾടൈമില് ഇവടെട് ത്ത്ങ്ങനെ മലാളൊക്കെണ്ട് കാണാനേ അതായത് കൊറേ ഫുഡ് സ് ഫുഡ് സ്പോട്ടാള് ണ്ടാവൂലേ അങ്ങനെ അവിട്ക്കൊക്കെ വെറ്തൊന്ന് പോയി ഫോട്ടോക്കെ ഇട്ത്ത്ന്ന് ഫുഡോക്കെ കഴിച്ച്ങ്ങനെ വെ രും അല്ലാതെ ഹ് കൊറെ ദിവസത്തിനൊന്നും പോവൂലാ എര്തസ് സ്ഥലങ്ങൾക്കൂടൊക്കെ അധികം ഫോട്ടോ ട്ക്കാനും ഇതിനൊക്കെ തന്നെ പോവല്
ആ
ഉം ദൂരത്ത്ക്കൊന്നങ്ങനെ പോവല്ല അതൊക്കെണെങ്കി ആദ്യം പ്ലാൻ ചെയ്ത് പിന്നെ വെക്കേഷനൊക്കെ എല്ലാർക്കൊപ്പം വെരണ്ടേ
ആ അതെന്നെ ഇപ്പൊ പിന്നെ പെരുന്നാക്കായാലും ലീവില്ലല്ലോ കൂൾ മദ്രസ് സ്കൂളൊക്കെല്ലേ
ആ സ്കൂളും സ്കൂളല്ലെങ്കി മദ്രസ്സ് ക്കെണ്ടാവല്ലോ കുട്ട്യാൾക്ക്‌ ആ ആ അതൊക്കെ വല്യൊരു ടാസ്കാണ് ഒക്കൊപ്പം കിട്ടൂല്ല
ആ
അങ്ങനെ ആ അധികം ഫ്രണ്ട്സിന്റോപ്പം തന്നെ പോവല് ഓ അതാവുമ്പോ പിന്നെ എല്ലാര്ക്കും ഒപ്പാണല്ലോ ലീവ് ണ്ടാവ
ആ ലീവ് ഒപ്പല്ലേ കിട്ടാവല്
ആ അപ്പൊ അങ്ങനെ പോവും ഓലപ്പം ലോങ്ങായിട്ടൊന്നും പോയിട്ടില്ല വണ്ടിക്കൊക്കെങ്ങനെ കോഴി കോട് ജസ്റ്റ് ബീച്ചിലൊക്കെ പോയി പോര അങ്ങനെക്കെ പോയിക്ക്ണ്
ആ ആ
ഉം അവടെ എങ്ങനെ എടുത്തുക്കൂടിം മലീം കാടൊക്കേണോ
അല്ലല്ല ഇവടെ മലേം കാടൊന്നും ഇല്ലാത്തെ ഏ
ആ ബീച്ച്ണ്ടോ
ഇല്ല്യ ബീച്ച് വ്ടള്ളത് കോഴിക്കോട് ബീച്ചൊക്കെ തന്നെ
അഹാ എവിട് ത്തമാരിത്തെന്നെലെ ഞങ്ങക്ക് കോഴിക്കോട്ക്കെത്തണം ബീച്ച്ക്ക് ഉം
കോഴിക്കോട് ബീച്ചെന്നെണ് ഞങ്ങക്കും
ആ
ക്ഷെ ഇതുവരെ ഞാൻ കോഴിക്കോട് ബീച്ച് കണ്ടിട്ടില്ല ട്ടാ
ഇല്ലേ അ ആഹ് ഞങ്ങളാകെ അവ്ട് കൊള്ളൂ പോവല്
ആ ഇവ്ട്ന്ന് അത്ര പെട്ടന്ന് അങ്ങട്ട് പോവില്ല കുറച്ച് ലോങ് ആയതോണ്ടെ
ആഹ് ഇവിടുന്ന് വൺ ഹവറൊക്കൊള്ള് ആഹ് ബസ്സില് ബസ്സ്ണ്ടാവും ഡയറക്ട് ബസ്സ്ണ്ടാവും ബീച്ചിന്റെ അവ്ട്ക്ക്
ആഹ് അപ്പൊ ഡാ ബസ്സിന് പോവേക്കാരം ലെ
പെട്ടെന്നൊരു പ്ലാൻ ണ്ടാവാണെങ്കി അധികം കോഴിക്കോട്ട്ക്കാ ണ്ടാവല്
ഇപ്പോ രസാണ് എല്ലാരും കൂടെ പ തന്നെ വണ്ടിം കാര്യോന്നും വിളിക്കാനും നിക്കണ്ടല്ലോ ബസ്സിനാകുമ്പോ അ സുഖാണ് പോയി വരാനൊക്കെ
ആഹ് അത് ശരിയാണ് ഇല്ലോരെ വെച്ചങ്ങനെ പോകും കോഴിക്കോട്ട്ക്കൊക്കെ പോവാണെങ്കി
ആഹ് ആഹ്
ബീച്ച്ക്കാറഞ്ഞ പിന്നേ വണ്ടേ അല്ലെ ഒള്ളു ണ്ടാവാ അപ്പൊ എല്ലാരും അധികം
ബീച്ച് പിന്നെ കണ്ടാൽ എത്ര കണ്ടാലും മതി
ആഹ് അത് മടുക്കൂല അതോണ്ട് എല്ലാരും പെട്ടെന്ന് ഓ ക്കെറഞ് പോര്ണത് ആകെ ബീച്ച്ക്കാ
ആരും ഞാൻ ബീച്ച് കണ്ട്ക്ക്ണ് ഞാൻ വര്നില്ല്യന്നാരും
ആഹ് അത് പറയൂല അ എല്ലാരും ആകെ വര അങ്ങട്ടാണ്